ഹലോ ആഹ് കേൾക്കിണ്ടോ പറയണ്. ആഹ്.
ഉം മഴ അല്ല ആഹ് ജോലി ഞാൻ ഇടക്ക് വെച്ച് ചെയ്തായിര്ന്ന്. ആഹ് ഇപ്പഴ് കൊറച്ചു നാളായിട്ട് പോവ്ന്നില്ല പി എസ് സി ഒക്കെ നോക്കുന്നു.
ഏഹ് ഏഹ് ഏഹ്.
ഉം. ആഹ് പോയ ജോലി പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലി ആയിരുന്ന്.
ഏഹ് ഏഹ്.
കോഡിങ് ഒക്കെ ഈ സ് കോഡിങ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് പ്പറ് ആ ജോലിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്.
ഏഹ് സോഫ്റ്റ്വെയർ ഫീൽഡില്. ഏഹ് അതില് കൂടുതൽ നിങ്ങക്ക് ഇൻസ്പയർ ആയ കാര്യങ്ങൾ എന്താണ്? സോഫ്റ്റ്വെയർ എടുക്കാനും ഫീൽഡ് എടുക്കാനുള്ള താല്പര്യം?
ആഹ് അത് ഈ കമ്പ്യൂട്ടറിന്റെ ഇതൊക്കെ ഇഷ്ടാണ്. പിന്നെ കമ്പ്യൂട്ടർ പരമായിട്ടുള്ള എല്ലാ ജോലികളും ഇഷ്ടോണ് ഇപ്പൊ പിന്നെ ഈ ലോക എന്ന് വെച്ചാ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഈ കമ്പ്യൂട്ടർ അല്ലേ കമ്പ്യൂട്ടറിന്റെ വരവോടു കൂടെ പ്പ ആ ടൈപ്പിലുള്ള ജോലികളൊക്കെ ഇഷ്ടോണ് അപ്പൊ ഇവിടെ വന്ന് ആഹ് കുറച്ച് നാള് വർക്കെയ്തിട്ട് പുറത്തോട്ട് പോവാന്ന് ഇങ്ങനെ വിചാരിച്ച് ആണ് ഞാൻ പോയത് പക്ഷേ അതിനുള്ള സാഹചര്യം വന്നില്ല.
ഉം ഉം.
ആഹ് ചെല കാരണങ്ങളോണ്ട് ഇതായി പോയി പൊറത്ത് പൊറ ത്തോട്ട് എവിടെ കുറച്ചൊന്ന് ജോ പൊറത്തോട്ട് പോയി ജോലി ചെയ്യാനൊക്കെ എനക്ക് ഇഷ്ടാണ്. അവിടെക്കെ നല്ല ജോലി സാധ്യത ഉള്ളെന്ന് പറയാ ഈ സോഫ്റ്റ്വെയർ എല്ലാേ.
ആഹ് അതെ നല്ല സ്കോപ്പില്ല ഒരു ഫീൽഡാണ് സോഫ്റ്റ് വെയറ് പിന്നെ നമ്മളിന്നത്തെ കാലത്ത് ടെക്നോളജിയുടെ കാലാണ്
ആഹ് ഏയ് ഈ എല്ലാം കമ്പ്യൂട്ടറിന്റെ ഓരോ ഇതല്ലെ ആഹ്
അപ് ടുഡേ ആയിട്ട് അപ്ഡേറ്റായിട്ടിരിക്കണം
അത് തന്നെ ഇന്ന് ഉം എല്ലാരും ഇങ്ങനെ അ ആട്ടെ ക്നോളജീടേം കമ്പ്യൂട്ടറിന്റേം ആ ഒരു പൊറകെയല്ലേ എല്ലാം പ്പ യാന്ത്രികമായ്.
ഇപ്പ ജോബാണ് മുഖ്യം എല്ലാർക്കും വേണ്ടത് ജോബാണ്. ഏണിങ്സാണ് മെയ്ന്. ഇപ്പൊരു ചെറിയൊര് ജോബാണെന്നിണ്ടെങ്കിലും വീട്ടിലിരുന്നട്ടാണെന്നിണ്ടെങ്കിലും ഓൺലൈനാണെങ്കിലും ഓഫ് ലൈനാണെങ്കിലും ഏണിങ്സിന് ചെറിയൊരു മാർഗ്ഗണ്ട് എന്നിണ്ടെങ്കില്. ഇന്റൊര് വഴി കണ്ടെത്തണ ആൾക്കാരാണ് ഇപ്പെല്ലാരും
അതന്നെ ഇപ്പ ഒര് ജോലി അത്യാവശ്യാണ്. ഇപ്പൊ നമ്മക്ക് സ്വന്തായി ട്ടൊരു വരുമാനവുന്ന് വെച്ചാ ആഹ് അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അത്യാവശ്യമാണ് എന്റെ അഭിപ്രായം.
ആഹ് അതെ അതെ അവര് നല്ലതന്നേണ് എല്ലാർക്കും വേണ്ടതാണ് ജോലി മസ്റ്റാണിപ്പൊ പ്രായായ ആൾക്കാർക്കും പണ്ട് കാലത്ത് പറയണത് ഈ സ്ത്രീകൾ ക്കതുപോലെ മറ്റുള്ളവർക്കൊന്നങ്ങനെ ജോലിയൊന്നും ആയിക്കൂടണംന്നില്ല ഓലങ്ങനെ ചെയ്യണംന്നില്ല ഇപ്പളാണ് ഇപ്പ നമ്മളക്കൊരു കാലഘട്ടത്തേക്ക് വന്നപ്പളാണ്. ഓല് റിയലൈസ് ചെയ്യണത് ഓല പ്രോബ്ലം ഓൽക്ക് നഷ്ടപ്പെട്ട കാലങ്ങളും. ഓരോ കാര്യങ്ങള് റിയലൈസ് ചെയ്യണത് ഇപ്പളാണ്. അപ്പപ്പ അവർക്ക് വേണന്നിണ്ട്. അതിനൊരുപാട് പ്ലാറ്റ്ഫോം ഇപ്പ റെഡിയായിട്ടിണ്ട്. ഇങ്ങനെ അവർക്ക് വേണ്ടീട്ട് അവർക്ക് ഇനി പഠിക്കാനും. എഡ്യൂക്കേഷൻ ആദിക്കെന്ന് ഇംമ്പ്രൂവാക്കാനും അതുപോലെ ജോലി ചെയ്യാനും. എല്ലാ കാര്യങ്ങൾക്കുല്ല പ്ലാറ്റ്ഫോം ഇപ്പ റെഡിയാണ്.
ആഹ് അതന്നെ മറ്റെത് പണ്ടൊള്ള അങ്ങനെ ജോലിക്ക് പൊയ്ക്കൂടാന്ന് ചെല വീടുകൾല് ഇങ്ങനുണ്ട്. ആണ് ആണുങ്ങക്ക് മാത്രമെ ജോലി ആവാവു ഇപ്പെല്ലാ ഈ. ക്വാളിറ്റിയല്ലേ എല്ലാർക്കും ഒരേ പോല
അതെ നമ്മക്ക് സെ സ്വന്തായിട്ടൊര്. ഏണിംങ്സെണ്ടെങ്കി അതന്നേണ്. അതിപ്പൊ ചെറിയ രീതീലെണ്ടെങ്കിലും. ഇപ്പൊ ബിസ്നസ് പരമായിട്ട് ചെയ്യണ കൊറെ ആൾക്കാരെണ്ട്.
ആഹ് ഇപ്പൊ എല്ലാം ഓൺലൈൻ ഷോപ്പുകള്. അങ്ങനെല്ലാം ഒണ്ടല്ലൊ ഇപ്പൊ നമ്മ‌ക്കിപ്പ പണ്ടെല്ലാം ഓഫ് ലൈൻ വീടിനടുത്തുള്ളോരും അഹ് അതുവഴി പോകുന്നവരും മാത്രേ. ഇപ്പാ നമുക്ക് ഓൺലൈ ആയി കമ്പ്യൂട്ടറിന്റെ വരവല്ലെ അതെല്ലാം ആഹ് ആഹ് ഓൺലൈനായിട്ട് ഏത് ഭാഗ ത്തിരുന്നോണെങ്കി നമ്മക്ക് സാധനങ്ങള് സെല്ല് ചെയ്യാൻ പ റ്റും അതൊക്കെ നല്ലൊര് കാര്യവാണ് ആഹ്
ഫീൽഡിലാണോ ഒന്നുകൂടി നമ്മക്കത് അങ്ങെൻത്തോരോന്ന് വർക്കെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ക്രിയേറ്റെയ്യലും അതുപോലെ ന ആഹ് പ്പെല്ലാതും ഓരോ സൈറ്റില് ഇതാക്കാ വെബ്സൈറ്റ് ക്രിയേറ്റെയ്യാ അതില് പബ്ലിഷെയ്യാ ഇപ്പം ഉം ആദ്യ‌ക്കിപ്പ ഇം അമ്മളോരോ ഓൺലൈൻ മാർക്കറ്റിങ് തൊടങ്ങാണ്ന്നിണ്ടെങ്കില് ഡയറക്ട് കോൺടാക്റ്റെയ്യ അങ്ങനെക്കായിരുന്നു. ഒര അവര് വ്യക്തി വാണം നമക്ക് സംസാരിക്കാനും ഇതാക്കാനൊ ക്കെ ഇപ്പ അയിന്റൊന്നും ആവശ്യില്ല ഇപ്പൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താ നമ്മക്ക് നമ്മക്കെന്താവിശ്യം സാ സാധനങ്ങള് ഇപ്പൊരു ഡ്രസ്സാൺന്നിണ്ടെങ്കില് അതിലേത് കളർ അവൈലബിളാണ് ഏത് സൈസ് അവൈലബിളാണ് അതൊ ക്കതില് ഫിക്സഡ ഉം
പിന്നെ ഈ ബൊട്ടീക്കള് അതി ഇപ്പോരാക്ക് വീട്ടിലിരുന്നെന്നെ ചെയ്യാവുന്ന കാര്യാ. ഓൺലൈൻ വെട്ട് ഷോ ആ ഡ്രസ്സിന്റെക്കെ ഷോപ്പുകള്.
ഉം ഉം.
ഉം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇപ്പൊല്ലാർക്കുണ്ട്. ജോബിന് ഉം
വീട്ട്ലിരിക്കുന്ന അധികാൾ ക്കാരന്നെണ് ഓരോരോ ഓൺലൈനായിട്ട് കൂടുതല് ഇതാക്ക്ണത് ഓൺലൈനാകുമ്പോ പിന്നെ പ്രത്യേകത ഓഫ് ലൈൻ്റെ അങ്ങനെ ഷോറൂമിന് അതിന് എക്സ്പെൻസീവായിരിക്കൂല. നമ്മളെ വീട്ടിലെന്നെ വെച്ച് ചെയ്യാ നമ്മക്കൊരു മാക്സിമം. പറ്റ്ണ രീതിയില് എക്സ്പെൻസിട്ടിട്ട് അയക്കാ പക്ഷെ ജെനൂനായിരിക്കണം നമ്മള് കൊടുക്ക്ണ സാധനങ്ങളില്.
ആഹ് അത് തന്നെ അത് വേണം ഇങ്ങനെ പറ്റിപ്പായിട്ട്ള്ള കൊറേ ഒക്കെ മീൻസ് ഇൻസ്റ്റാഗ്രാമി ഞാൻ കണ്ടു. അവരെല്ലാം ഓർഡർ ചെയ്തിട്ട് ഒന്ന് ഒന്നര മാസവായി രണ്ട് മാസ പത്ത് മാസം ആയപ്പോ ആ ഒരു വിശ്വാസം കസ്റ്റമറെ ഒര് ഇത് വേണം.
ആഹ് ആഹ്
ഉം
പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം നമ്മള് നമക്ക് നമ്മളെ ഏതൊരു ബിസിനസും നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കില്. ജെനുവിന് ആയിട്ട് നിക്കണം ആ കസ്റ്റമറിനെ അത് നമ്മളെ അട്രാക്ട് ചെയ്യിക്കണം.
അത് തന്നെ അവരെ അവരെ ഒരു ശ്രദ്ധയ അവര് ഒര്
ഉം ഉം
ഉം സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമക്ക് കിട്ടെണ ഇന്നാ അത്രേ ഉം ജോലീല്ലായാലും അങ്ങനെ തന്നെ.
സോഫ്റ്റ് വെയർ ഫീൽഡ് തന്നേണ് കൂടുതല് ഇഷ്ടം. ഹൈ ടെക്നോളജി ആണല്ലോ നമ്മൾ ക്രിയേറ്റീ ആണ് നമ്മളെ ബുദ്ധിയാണ്. ഇത് ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള പരിപാടിയെല്ലെ ഈ സോഫ്റ്റ് വെയറിൽ ഇല്ല ഫീൽഡാളോരോന്നും അതി നമ്മള് ഇങ്ങനെ ക്രി ഓരോ ദിവസം ഉണ്ടാക്കുതോടും നമ്മളെ ബുദ്ധി നമ്മളെ ക്രിയേഷൻ ആണ്. ലോകത്ത് ഫുള്ള് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓടിക്കൊണ്ട് ഇരിക്കും.
അത് തന്നെ ആ ഓരോ ദെവസവും ഓരോ മാറ്റങ്ങളാണ്.
ആഹ് അതെ അത് നമ്മളെ നമ്മളെ ബുദ്ധി വികാസം നമ്മള് കൂട്ടു ആണ് അതുപോലെ. ഒര് പുതിയ പുതിയ കാര്യങ്ങള് നമുക്ക് കിട്ടോണ്. അത് മറ്റുള്ളവർക്കൊരു സേവനായിട്ട് പോവ്വാണ് ഓരോ ഓൽക്ക് വേണ്ട ഒര് ആവശ്യം നെറ വേറോണ്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫീൽഡെന്നേണ് സോഫ്റ്റ് വെയർ.
ആഹ്
ഉം
അപ്പഴ് ഏത് എങ്ങനത്തെ ഷോപ്പാണ് ഓഫ് ലൈൻ ആയിട്ട് ചെയ്യാനാണോ ഇഷ് ട്ടം ജോബ് ലെ ഓൺലൈനായിട്ട് ചെയ്യാനാണ്.
ഇൻക്ക് ഏഹ് ഏണിക്സ് വാണം അതായത് ഇപ്പോ നമ്മൾ പഠിച്ചിട്ട് ഇപ്പൊ ഒരു സ്റ്റെ ജോബ് വേണം. സോഫ്റ്റ് വെയർ ഫീൽഡില് ഇപ്പോ ഇതിലൊക്കെ ഒരു ജോബ് നമക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാൻ വേണം. പക്ഷെ ആ ഒരു ജോബ് മാത്രം നമ്മള് ഫോക്കസ് ചെയ്യാൻ പാടില്ല. നമക്ക് വേറൊരു ജോബൂടി വേണം അൽ എപ്പളാണ് നമുടെ ജോബ് നഷ്ട ഇഷ്ടപ്പെടന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഓലൈനായിട്ട് നമ്മള് ബിസിനസ് ഏറ്റവും കൂടുതൽ ഏണിംഗ് ചെയ്യാല്ല ഒരു മാർഗംന്ന് പറയുന്നത് ബിസിനസെന്നെയാണ്. ആഹ് എങ്ങനെ ആയാലുപ്പ നമ്മള് നോർമൽ ആയിട്ട് ഇപ്പം ഒരു ജോബ് ചെയ്ത്ട്ട് നമ്മള് ഏണിങ് ചെയ്യുന്നുണ്ടങ്കിലും. നമ്മൾ ചെറോര് ഒരു ബിസിനസ് പരമായിട്ട് എന്തേലൊക്കൊരു നീക്കണ്ട്ന്ന്ണ്ടെങ്കില് നമുക്കത് എന്നും മറ്റുള്ളവരുടെ കീഴിലമ്മളാശ്രയിക്കണ്ട, നമ്മള് സെൽഫായിട്ടെന്നെ ങ്ങനെ മോൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരിത് ക്കങ്ങനെ അ അതാണ് താല്പര്യം. പിന്നെ ഞാ സ്വന്തായിട്ട് പ്പ ഞാൻ ജോബിന് പോവ്ണ്ടേലും ഇൻക്കോൺലൈനായിട്ട്പ്പൊ ഫസ്റ്റ് പ്പൊ നമ്മള് ഓൺലൈനായിട്ട് ചെറിയൊ ക്ലാസ് സ്റ്റാട്ടിയ്യ. അത് ന്ന് സക്സസ്ഫുള്ളായി വിജയം കണ്ടെത്തിയാലൊള്ളു അമ്മള് കൂടുതലൊന്നൂടി ആഗ്രഹിക്ക. അപ്പൊ ഓൺലൈനായിട്ട് ചെറുത്ങ്ങനെ സൈഡ്ക്കൂടിങ്ങനെ പോവ്വ്വ. ഓഫ് ഓഫ് ലൈനായിട്ടും അതുപോലെന്ന് ഒരു സക്സേഡായിട്ടുള്ളൊരു ജോബ് മെയിനായിട്ട് കണ്ടിട്ട് അതിനെ ഫോക്കസെയ്ത് പോകും വേണം അങ്ങനെ
ഉം.. ഓൺലൈനായിമ്പോ ആദ്യാമ്പമ്മള് കൊറച്ചൊന്ന് ഇതാവണം. ഒന്ന് റിസ്ക് എന്ന് വെച്ചാ ഒരു ഹാർഡ് വർക്ക് ചെയ്യണം അതൊന്ന് സെക്സെസായി വരാനേ ആഹ് മറ്റ് മറ്റെതാകുമ്പോ നമ്മളൊരാളുടെ കീഴിലാകുമ്പൊ അതൊരു ഫിക്സഡാണല്ലൊ അയ്ന്റെ എല്ലാ കാര്യങ്ങളും.
ഉം ഉം
ഉം....
ഉം അതെ പിന്നെഇപ്പോ ഒരുപാട് ജോബാള്ണ്ട്. പ്പൊ ജോബ് ജോബ് വേക്കൻസി അങ്ങനൊരുപാട്. പാർട്ടൈംമായിട്ട് ജോബ് ചെയ്യാ
ആഹ് അത് തന്നെ. പഠിക്കാൻ പോവുന്നവർക്ക് അവർക്ക് പഠിക്കാന്ള്ള ണ്ടെത്താൻ പറ്റ്ണ് ണ്ട്
അതെ അതെ പ്പ എല്ലാവർക്കും ജോബിന്റെ അവൈലബിലിറ്റി കൂടുതലാ പക്ഷെ ഒര്പാടാൾക്കാരങ്ങട് കോമ്പറ്റീഷനാണ്, ആരെയാരെ എട്ക്ക എവ്ടെ ക്ക്യാണ് ചെയ്യാന്ന്ള്ള കോമ്പറ്റീഷനാണ്പ്പ കൂട്തല്
ആഹ് ഇപ്പ മറ്റെല്ലാ പണ്ടെല്ലാം ഒര് പതിനെട്ട് പ്ലസ് ടു കഴിഞ്ഞാ അപ്പൊഴേ വിവാഹം അങ്ങനാഒരിതാണ്. പിന്ന കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാന്ന്ള്ളൊരു ചിന്താഗതിയു പക്ഷേ കല്യാണം കഴിഞ്ഞ് മക്കളെല്ലാ ആയ
അന്ന് ജോബിനൊക്കെ ര് ഒര് ജോലിക്കൊരാളെ കിട്ടാൻ ജോലിക്കാര് തേടി പോവായിര്ന്നു ഉണ്ടോ ണ്ടോയ്ച്ചിട്ട് ഇന്ന് ഇന്ന് ക്യൂവാണ്. ഇന്ന് ആരെ ഇട്ക്കാന്നില്ല കോമ്പി റ്റീഷനാണ്. കഴിവൻസരിച്ചിട്ടാണ് സ്കില്ല് ബേയ്സിലാണ്ന്ന്ട്ക്ക്ണ്ത്
ആഹ് ഇന്നെല്ലാരും ആദ്യം ജോലി പിന്നെ ആഹ് അവരെ ലൈ ഇത ലൈഫിന്റെ കാര്യങ്ങള് അതാണ്
ഉം പ്പ ഒരു എല്ലാര്ക്കും നല്ല വാല്യൂകൂടിയ സെർട്ടിഫിക്കറ്റും കാര്യം എല്ലാതുംണ്ടാകും. പക്ഷെ സെട്ടിഫിക്കറ്റിനൊന്നും ഇപ്പ പ്രയോരിറ്റി കൊട് ക്ക്ണേല്ല പ്പൊ എത്രത്തോളം ആ ഒരു ആള് പഠിച്ചാ ഒര് ഫീൽഡില് പെർഫോമൻസ് എത്രത്തോളം മെച്ചപ്പെട് ത്താൻ കഴിയ്ണു, അതിനനുസരിച്ചിട്ടാണ് ഓരോ ജോബ് കിട്ടലും ഓരോ ഇന്റർവ്യാളും
ഉം അതെല്ലാം അങ്ങനന്നെ, പിന്നെ പി എസ് സി വഴിയാണങ്കി അമ്മ ക്കൊര്പാട് നല്ല രീതിയിലമ്മള് വർക്കെയ്യണം
ആഹ് ആഹ് അതെ അതെ പി എസ് സി കിട്ടിയാ
സുഖം. ന്ന് വെച്ചാ ഏർ റേ ജോലി പോലെയല്ലല്ലേ, നമ്മക്കൊര് ഫിക്സ്ഡ് ടൈമൊണ്ട് ഇല്ല ഇങ്ങനെ അവ ധിയുണ്ട്, മറ്റേ പക്ഷേ പ്രൈവറ്റ് ജോലിയാമ്പ അമ്മള് കൊറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റുഒള്ളൂ അത് ഇവിടായാലും അങ്ങനന്നെ പൊറത്തായാലും പക്ഷെ ഇപ്പ ഗവൺമെന്റ് ജോലിയാമ്പം ആദ്യവൊക്കെ ഒന്ന് സാലറി കൊറവായിരിക്കാം എന്നാലും അമ്മക്ക് സെക്യൂറായന്ന് പറയും എല്ലാരും പറ
അതെ അതെ ഉം ഉം.
പി എസ് സി നോക്ക്നൊണ്ടോ അതെ അല്ലാത്ത ജോബ്കള്
ആഹ് ഇൻ നോക്കണം ന്നൊക്കെണ്ട് പ്ലാനിങ്ങ്ക്കെണ്ട് പക്ഷെ ഞാൻ വേറെ ഫീൽ ദങ്ങനെങ്ങനെങ്ങനെ നോക്കിക്കോണ്ടിരിക്കയാണ് ഉം. അങ്ങനെ പി എസ് സിക്ക് ഇത് വരെ നോക്കിട്ടില്ല ഞാൻ വേറെ വഴിക്കൂടെ ഞാന് ആഹ് ങ്ങനെ സോഫ്റ്റ് വെയറിലന്നെ ഒര്പാട് ഓപ്ഷൻസാള്ണ്ടല്ലോ
ആഹ് ഒര്പാട് ഓപ്ഷൻസ് സോഫ്റ്റ്വെയറിലൊക്കെ നമ്മള് അപ്പഴേ പരീക്ഷക്കെഴ്തി മാർക്ക് ഒന്നുല്ല നമ്മള് അതിലൊന്ന് പാസ് സായതി പക്ഷേ നമ്മളെ കഴിവ് കൊണ്ടാണ് അവരെട്ക്കുന്നത് അപ്പോഴത്തെ ആ കഴിവ്.
ഈ ഫീൽഡിന്റെ പ്രത്യേകല്ല ഒര് പ്രത്യേകതയാണത്.
ആഹ്.
കിട്ടിട്ട് കാര്യല്ല ഇവ്ടെ സ്കില്ലാണ് വാണ്ടത് ഇപ്പൊരു പ്ലസ് ടു പഠിച്ച കുട്ടിക്കും ഞാനിപ്പോ ഒര് ഡിഗ്രി കഴിഞ്ന്ന്ണ്ടെങ്കിലും പ്ലസ് ടുവിൽ പഠിച്ച കുട്ടിക്കാണ് സ്കില്ല്ന്ന്ണ്ടങ്കില് ആൾക്കത് ചൂസ് ചെയ്യാം അങ്ങനെയാണി പ്പം. ആ ഒരു ഫീൽഡിന്റെ ബേസ് നോക്കാണെന്ന്ണ്ടങ്കി
ആഹ്.
ഉം എന്നാ ശെരിട്ടിലി.
ഓഹ് ശെരി ശെരി.